എന്തൊക്കെ നല്ല വിശേഷം എന്തൊക്കെ നല്ല വിശേഷം മഴണ്ട അങ്ങട്ട്
ഇവിടെ ഇപ്പ മഴന്നുല്ല ഇന്നല ഇല്ലേനി മീന്നാന്ന് നല്ല മഴന അവിടെ
ആഹ് ഇന്നലെ എവിട്ക്ക് ഇന്നലിം ഇന്നൊക്കെ മഴന്നേന്നു ഇപ്പൊ ഇന്ന് രാവിലെ വെറും മഴനേനു എടുക്കുന്നു പൊറത്തൊക്കെ പോയിനു ആഹ് നമുക്ക് പൊറത്തകൂടെക്കെന്ന് പോയിനുറയ് മഴ
ആഹ് ആഹ് അയ്ന് ഓരോ സ്ഥലത്ത് ഓരോ മഴണല്ലേ
ഓരോ സൽത്ത് ആഹ് അങ്ങനെണ്
ആഹ് നമ്മള് പണ്ട് സ്കൂള പഠിച്ചണ സമയത്ത് എന്തോരു മഴന്
ആഹ്തന്നെ നമ്മള്ണ്ട് സ്കൂൾ പഠിച്ചിന്നൊക്കെ അറിയ മഴയക്കെ ആണെങ്കിൽ നമ്മള് ചാടി മറിഞ്ഞൊക്ക പൊ പോരന്ന് ഇപ്പത്തെ കുട്ടികള് ഒന്നും കഴു ആഹ് അന്നൊക്കെ നമുക്ക് എന്തായാലും സുഖേനറെയ് ഇപ്പൊ മഴയർന്നാ പേടിയല്ലേ മഴർന്ന ഇപ്പോ പേടി
പേടിയാണ് പണ്ടത്തെ മാഴന്റെ മാര്യല്ലല്ലോ ഇപ്പത്തെ മഴ
ആഹ് പണ്ടത്തെ മാഴക്കല്ലല്ലോ ഇപ്പത്തെ മഴയാറ ഇപ്പ മഴ പറഞ്ഞാ പേടിച്ചണം
ആഹ്
ഞമ്മക്ക് ഇന്നീ മഴ മഴ ഇല്ലെങ്കി നമ്മക്കൊന്ന് കൂടേനുറയ്
ആഹ് മഴല്ലങ്കി ഒന്നു കൂടേനില്ലേ കൊറെസായിലെ കൂടീട്ട്
കയ്ൽ നമ്മള് കണ്ടിട്ടും വർത്താനും പറഞ്ഞിട്ടു ഒക്കെ അറിയേ മഴ ഇല്ലങ്കിൽ നമുക്ക് ക്കൊന്ന് നമ്മുക്കൊന്ന് ഇത് കൂടാ
അയ്നിപ്പത്തെ മഴ വിശ്വസ്ച്ചാനും പറ്റൂല കൊറച്ചേരം മഴണെങ്കി കൊറചേരം വെയിലാണെ
ആഹ് അങ്ങ തന്നെണ് തുണിയാളൊക്കെടുമ്പോത്തിനാണ് മഴ ഞാൻപ്പന്നലെ ഒന്ന്ട്ട് കൊറചേരട്ട് പൊ മെഷീൻണ്ടാവോണ്ട് പിന്നെ അയ്ലൊന്ന് വലയിച്ച്ങ്ങാണ്ടിട്ടാ ചെലപൊങ്ങട്ട് കാറ്റട്ടിയാണ്ട് ഒണങ്ങും
ആ പശെ ന്നാലും ആ വെയിലത്ത്ടണെ ഇത് കിട്ടുല സുഖ
അല്ലെങ്കി ഒരു ചൂരുംമണാണല്ലോ ഒരു ങ്ങട്ടഞ്ഞെ ഞാൻ കംഫോർട്ട് ഇട്ട്ങ്ങാണ്ടൊക്കേണ് തിരുമ്പല് ന്ന പിന്നെ ആ മണണ്ടാവൂല മറ്റേതൊര് ഒണങ്ങാത്തൊര് ജാതി വാസനണ്ടാവും മക്കള് സ്കൂൾക്കൊക്കെ പോകുമ്പോളേ അവര് യൂണിഫോമൊക്കെ ആ ഒരു സൈസ് വാസനേണ് അപ്പൊ ഞാ അപ്പൊയാൻ മഴീമ് ഒക്കെ അതന്നെ ഇപ്പൊക്കെ പോയി മക്കളൊക്കെ പോയി എല്ലാരും പോയിപ്പോ ഒറ്റക്കാണ്
ഏ പഷെയ്ന് ഇവിടെ ഇപ്പ മയക്കാർ ഇങ്ങനെ മൂടിയോണ്ട് പുറത്തക്ക്
ആഹ് ഇവിടെ രാവിലെ ഒന്നായ് റ്റ് മഴ വന്നു ന്ന ആ പെയ്യ്ണമയക്കത്ത മഴങ്ങട്ട് പെയ്തതുല്ല ന്നാലും മിറ്റത്തക്കൊന്നറങ്ങാൻ പറ്റൂലേ ബൗക്കീറ്റേ
ആഹ് അതന്നെ നല്ല മൂടി വന്നക്കൂല്ലേ മഴ
നല്ലോ മൂടി വന്നക്കണ് ഇന്നത്തെ മയക്കല്ല ഇന്ന്തോണ് ഇന്ന് ഇപ്പോ വാർത്തയിലൊക്കെ കണ്ടിണല്ലോ കൻത്ത മഴണ്ട്ന്നൊക്കെ പറഞ്ഞീ ആ അങ്ങനെ പറയണീസം മഴണ്ടാവില്ല ഏതൊക്കെയ ഒരു ന്യു സില് കണ്ടിനു ഇന്നെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയണർഞീന്നു അതൊക്കെ ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞു മക്കള് അത് കേട്ട് കാണ്ട് ഇന്ന് സ്കൂൾക്ക് പോണില്ലന്നകാണ്ട്
അങ്ങ ആ അപ്പൻ അങ്ങൻത്തെ കൊറേ ചാനലാള് വന്ന്ണ്
ആഹ് ഇപ്പൊ കൊറേ അങ്ങൻത്തന്നെണ് ആകുട്ട്യേളെ പറ്റിച്ചാന കുട്ടികത് കേട്ടാമതി ന്യൂസ് കിട്ടിയാമതി മഴ ഓല് പറി മഴ തൊട്തിയാൽ നമുക്ക് സ്കൂള്ണ്ടാവുലല്ലോ പോകില്ലല്ലോന്ന്
ആകുട്ട്യേക്കെ നമ്മതിലാര ഇഷ്ട മഴയെന്നെ ഓൽക്കെന്തിനാ ഓൽക്ക് സ്കൂൾക്കാവാതെ
ഓൽക്ക് സ്കൂൾക്കോവാത നിക്കാന് അന്നെപർഞ്ഞത് ഓലോടെ ഞാനിങ്ങനെ പറയും ഞങ്ങളൊക്കെ പണ്ട് സ്കൂൾക്കൊക്കെ പോയിന്ന് ഞങ്ങള് കളിച്ചീനെ കളിയൊക്കെ ഇങ്ങക്കൊക്കെ ഇപ്പത്തെ കാല കൾ ച്ചൂടെർഞാല് ഓല് അത്കേക്കൂല
ആഞമ്മള് മറ്റേ തോണിയൊക്കെ ഇണ്ടാക്കിയണ്ട് എത്ര കാനം വിട്ടീനെ
ഒക്കെ കളി എല്ലാ കളിയും കളിച്ചു സോപ്പുംകൂടളി വളപ്പൊട്ട്കളി കൊത്തക്കല്ല് കളി പിന്നെ കക്കളി ഒക്കെ കളിച്ചുലറി ആ ഇപ്പൊയ്നി ഫോണല്ലേ നമ്മള് നടന്നരും ഞാ പറയാ നമ്മള് എത്ര കുറുക്ക് വഴികുടൊക്കെ സ്കൂൾക്ക് പോയിക്ക്ണ്റി
ആഹ്
കുറുക്ക് വഴിക്കൂടെ ഒക്കെ നടന്നും വണ്ടീട്ടും ചാടിട്ടുംഒക്കെല്ല പോയി വളർന്നത് അറിയ ഇപ്പത്തെ കുട്ട്യേക്ക് നേരെപ്പൊ ആ കൊടണ്ടെങ്കിലും അങ്ങൻതന്നെ നമ്മള് കൊടയിലല്ലല്ലേ പോക ഞാനൊക്കെ നമ്മളൊക്കെ പോയി ഇപ്പം പോന്നിനി നമ്മള് ചാളീലും ച ചോട്ടക്കുടിയും പാടത്തക്കുടിയും ഒക്കെ കളിച്ചും രസിച്ചല്ലേ പോരറ്
സ്കൂൾക്ക് എത്തുമ്പോങ്ങനെ നനഞ്ഞു പിണ്ടിയാവും
ട്ട് പോകുമ്പോ നനയും നനയും പിന്നാലും മാഷുമാരിന്ന് ചീത്തട്ടിയാലും എന്നാലും ഇങ്ങട്ടും ഇങ്ങട്ടും വീട്ടിചെന്ന നല്ലചീത്തി അടിയൊക്കെ കിട്ടലില്ലേ അറേ ആഹ് പിന്നെ മീൻ പിടിച്ചിട്ടും നമ്മള് ആ നല്ല രസായിനി പിന്നെനമ്മള് മീൻ പുടിച്ചക്കെ ചിതില്ല പാടത്തന്നൊക്കെ വിസ്കോട്ട് പോരുമ്പോ മീനൊക്കെ കോരി
അത് നമ്മെ കുട്ട്യേക്കൊന്ന് പറഞ്ഞാ മനസിലാവാനല്ല പേടിയാ നമ്മ കുട്ട്യളോട് പറാനും പറ്റൂല അപ്പ
ആ ഇപ്പ പറയാനുംപറ്റൂല ഇപ്പൊ നമള് ആദ്യത്തെ മായിക്കല്ലല്ലോ ഇപ്പൊറി മീൻപുച്ചാനൊന്നും പോവാൻ പറ്റൂല്ലല്ലോറി
ഇപ്പൊ ഫുള്ളൂ ഒവിടിം ചെറിയ വള്ളണ്ടെതന്നെ മുങ്ങിമരണെ ക്കെല്ലെ അപ്പൊ പേടിയാണ് ഒരോട് അങ്ങനെ പർഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനും പറ്റൂല
ആഹ് ന്നിട്ട്പ്പൊഞീ പ നമ്മള് ഫ്രണ്ട്സ്ളൊക്കെ കാ കൂട്ടാരൊക്കെ കാണലുണ്ടോ
ഇല്ലേ കൂട്ടാരൊന്നും കാണലില്ല ഇപ്പൊ തന്നെ എന്താ മഴ ആയൊണ്ട് പോറത്ത്ക്ക് എറങ്ങാൻ മടിയായിക്കാണ്ട് ഇങ്ങനെ ഇരിക്കും
ആഹ് മഴയൊണ്ട് പോറത്ത്ക്ക് എറങ്ങാ മാടിയെന്നെന്നെ അതെന്നെ പറിണെ ഒട്ക്കുറ് ങ്ങാനെ മട്യാണ് ഇങ്ങനെ പോരാൻ ഇന്ന്പ്പോ ഞാൻ വിളിച്ചണം വിളിച്ചണന്ന് കര്തുട്ടൊ നമുക്കൊക്കെ ഒര്മിച്ചോര് കൂടാലോന്ന് അറിയാ മാണ്ടിക്കാണ്ടെ വുള്ച്ചാന് ആഹ് കൂടീട്ട്
അല്ലെങ്കി ഞമ്മക്ക് ഏതെങ്കിലും ചങ്ങായിച്ച്യേളെ പേരേ കൂടെണ്ട്യരും
ആഹ് അത് പറ്റും ഒരു പിന്നെ ഏതെലും ഒരു കൂട്ടാരത്തിന്റെ അത് നടക്കൊള്ളൂ അല്ലെങ്കി പിന്നെ നമക്ക് ഇപ്പൊണ്ടല്ലോ ബാ ചായ ഈ ബെ ബംഗളൂർ ചായ അത് കുടിച്ചാൻ പോയാ മതി
ആഹ് അയിനെല്ലാരിം കി
എല്ലാരിം കിട്ടണം അതിനു പലൊരും പലേ സ്ഥല ത്ത്ക്കൂട്യാക്കാരം പിന്നെങ്ങനെ ഓലൊക്കെ കിട്ടെറ്യോ ചെലോല് ഗൾഫ്ക്കൊയിട്ട്ണ്ടാവും ചേലോല് വേറെ ബാ ഗ്ലൂര് മൈസൂര് ആ വാത്ത്ക്കൂടെക്കെക്കാ
ആഹ് കൊറെ ആള്ക്കാര് പൊറത്തും കൊറെ ആൾക്കാര് കെട്ടിച്ചോട്ത്തായാ തീരെ വരാൻ പറ്റാത്തോരും ഉണ്ട്
ആഹ് ഒക്കെ അങ്ങനെ ഇങ്ങനിം ആയിട്ട്ണ്ടാവും മഴയെ പോവട്ടെ ഇന്നെട്ട് നമ്മുക്ക് എല്ലാർക്കൊന്ന് കൂടാ
പോണെങ്കി ഇഞ്ഞ് എന്തായാലും രണ്ട്മാസം കയ്യെണം.
ആഹ് രണ്ടു മാസം ഇപ്പയ്ന് ആദ്യത്തെ മായിക്കത്തെ മഴയല്ലേനു ഇങ്ങനെ ഒരു ഉറ്റികൊണ്ട്ല്ലോര് മയിം.
അയ്ന് ഈ മഴ വിശ്വസിച്ചാൻ പറ്റൂല എപ്പളാ പെരുമഴ പെയ്യാന്ന് പറയാൻ പറ്റൂല. ആഹ്
മഴൊക്കെ പോട്ടെ ഇന്നെട്ട് ഞമ്മക്ക് ഇങ്ങട്ട് ഒരുമിച്ച്
ഏ എന്തായാലും ഈ മഴയത്ത് ഇടിം മിന്നലൊന്നുല്ലാ അതെന്നെ വല്ല്യാ സമാധാനം.
സത്യം പറ്യാ മറ്റേ ഇടിയൊക്കെ ഭയങ്കര ഞങ്ങള് ഇവടെ ഒറ്റക്കോവോണ്ടെന്നെ ഞങ്ങള് ഒറ്റ പേട്യാണ് ഇടിയൊക്കെ പൊട്ടുമ്പോ മക്കക്കെന്നെ പേട്യാണ്.
ആഹ് ഞമ്മക്ക് എല്ലാർക്കും പേട്യാ ഏ ത് വല്ല്യാളായാലും ചെറിയാളെ ഇടി പേടിയാണല്ലോ?
പേട്യാണ്‌ കുട്ട്യേള് സ് ക്കൂള്ട്ട സമയത്തൊന്നും ഇടിം മഴയൊന്നും ഇല്ലാക്കാണെ കഴിച്ചിലായ് ചെലേ ഉച്ചരിഞ്ഞാ ചെല്പ്പോ ഇടിം മയിം വെരും. പകല് കൊറ്ച്ച് രാവിലെ മുതല് വെയിലുണ്ട് അങ്ങനീണ്ടാവ്ണൊരു കാലണ്ടാവല്ണ്ട്.
ആഹ് അങ്ങനെണ്ട് അ അതാണ് ഇൻക്ക് തോന്ന്ന്ന കർക്കിടകത്തിലാ
ആഹ് കർക്കിടത്തില് ഇഞ്ഞീ മഴ ആവ്ണൊള്ളല്ലോ ഇഞ്ഞി കർക്കിടാവ് ആവാനായില്ലേ അന്നൊക്കെ ഇ കൊല്ലൊക്കെ നല്ല മഴ ഇണ്ടാവല്റ്യോ
പക്ഷേ അയ്ന് അമ്മള് അമ്മളൊക്കെ പോയന്ന് ജൂണ്‌ല് സ്
ആഹ് ഞമ്മള് പോയന്ന് അന്നൊരു രസ് സറ്യോ ജൂണ് സ്കൂള് തൊറക്ക്ണന്ന് നമ്മള് സ്കൂള് തൊർക്ക്‌ണീന്റെ കൊറ്ച്ചീസം മുന്നേ സാധനങ്ങളൊക്ക വാങ്ങി റെഡിക്കിയാക്കിക്കോലോ? കൊടാ ഒക്ക കൊടിം. പുത്യേ ബേഗും ഒക്കെ വാങ്ങി പുത്യേ ബേഗൊന്നും കിട്ടീട്ടില്ല അമ്മളൊക്കെ പോയിനന്ന് കീസില ക്കല്ലേ കൊണ്ടോയിനെത്
അതെന്നെ
കൊറേ കീസില് കൊണ്ടോയ്ക്ക്ണ് ഇന്നട്ട് ഒച്ചിം ഒച്ചിം പാടുണ്ടാക്കും. കരയും അല്ല പുത്യാ വേറെ കുട്ട്യേളത് ബേഗ് കാണുമ്പോ ചെല്പ്പോ നമ്മള് കരഞ്ഞിട്ടൊക്കെ ഇണ്ടാവും അതേപോലത്തെ ബേഗൊന്നും നമ്മ ക്ക്‌ കിട്ടീട്ട്ണ്ടാവൂലല്ലോറ്യേ
ഇപ്പത്തെ കുട്ട്യേക്കൊന്നൊന്ന്
ഇപ്പത്തെ കുട്ട്യേള്ക്ക് ഇപ്പോ ഒരു കുട്ടിക്ക് എങ്ങനെത്തെ ബേഗ് വാങ്ങണീച്ചാ അങ്ങ ത്തെ ബേഗെന്നെ വാസിയുടിച്ചു ആ വാസിയുടിച്ച്ണീന് നമ്മള് വങ്ങി കൊടുക്കും ചെജ്ജും പണ്ടൊന്നും അങ്ങനെല്ല്യേനല്ലോ ഞമ്മക്ക് വാസിയുട്ച്ച് വാസിയുടിച്ച് കരയാന്നല്ലാതെ കീസിലാക്കി തെരും ആ കീസില് ബുക്കും മദ്രസ്ക്കൊക്കെ അങ്ങനെ തന്നെല്ലേന്യോ? അല്ലേ കജ്ജ് പുടിച്ച്ണ്ടോകാ അല്ലെങ്കി കീസ്
ന്ന്ട്ടൊച്ചിം പട പട കേട്ടാല് ആ പട പട ഒച്ച കേക്കുമ്പോ മാഷ്മാര് ന്ന് ചീത്തി അടിയൊക്കെ കിട്ടും കൊറെ അടി വാങ്ങും ഇപ്പൊ കുട്ട്യാള് മാഷ്മാരെ അങ്ങട്ട് തല്ലേക്കാരം അങ്ങൻത്തെ കാലങ്ങളാണ് പ്പോ
നല്ലൊരു പുള്ളിക്കൊടക്കൊക്കെ എന്തൊരു പൂതിയ്ന് അന്നത്തെ കാൽ
എൻക്കൊക്കെ നല്ല പൂതി തിണ്ടായ്നു പുള്ളിക്കൊട അത് ആഗ്രഹിച്ചത് അപ്പൊകിട്ടില്ലേയ്നി ന്ന്ട്ടൊക്കെ ഞമ്മളൊര് ബെഞ്ച്മ്മെര്ന്നൊക്കെ പടിച്ച് രസിച്ച് പഠിച്ച് ഇപ്പൊക്ക അത് ഓർക്കുമ്പോര് ഒര് ഇത് വെരാറിയെ ആ ആ അങ്ങൻത്തെന്നെ കിട്ടല് താത്താരെ പിന്നെ കയ്ഞ്ഞിട്ടൊള്ളൂ ഞമ്മക്ക് തെരാറിയും അനിയത്യാക്ക് അങ്ങനല്ലെ തെരാ ഡ്രസ്സും
കൊല്ലം കൊല്ലം
പ്പോ കുട്ട്യാക്ക് പ്പൊ ഇന്റെ മോള് വെല്ല്യ മോളത് പിന്നെ ഓക്ക് കൊള്ളാത്തെണ്ടെങ്കി രണ്ടാമത്തെ മോക്ക് കൊടുത്താ ഇൻക്ക് വാണ്ടാറിം അതാ മൂലെക്കെടും അങ്ങനെണ് ഞാനൊക്കെ ഇന്റെട്ട ത്തിന്റെ പയേത്ണ്ടൊ നോക്കി കുത്തിർക്കേന് ചെർപ്പത്തിലൊക്കെ അതൊക്കെണ്ടെങ്കി ഞ അങ്ങനെ മ്മ പെരുന്നാക്കൂ തിനൊക്കെ അങ്ങൻത്തെന്നല്ലേ ഇട്ടെരാ ർയും
ഉം നമക്ക് പ്പളും ഇഷ്ടാൾലോ നമ്മ ത് ആര്തേലൊക്കെ പയേത് തെരാർയുമ്പോ പുത്യേതിലേറഷ്ടാ പയേത്
വഴക്കൂടും വഴക്കൂട്യയാലും പിന്നെ നമ്മള് കരയും പിന്നീ അതേ മ തെന്നെ
അതെന്നെ ഇപ്പത്തെ കുട്ട്യാക്കൊന്നും പയേത് പോയി റ്റ് പുത്യേതെന്നെ മര്യാദക്ക്
ക്ക്ക്കൊക്കെ സ്കൂൾക്ക് പോയിനന്നൊക്കെ ഓർമ്മല്ലേ ഹോംവർക്കൊക്കെ ചെയ്യാത്തേന് മാശുമാരെട്ത്ത്ന്ന് അടിയൊക്കെ കിട്ടീനൊക്ക ഓർമ്മല്ലേ ർയും
ഹോംവർക്കൊക്കെ ചെയ്യുമ്പോ ഞമ്മള് ചെയ്യൂല്ല ചെൽപ്പോ ഞമ്മക്കെയ്തീട്ട് കിട്ടിട്ട്ണ്ടാവൂല ഇപ്പത്തെ കുട്ട്യാക്കൊക്കെ ഫോണും ജെമിനിയൊക്കെണ്ട് അന്നൊന്നും ഞമ്മക്കതൊന്നുല്ലല്ലോ
ഒന്നുല്ല പർഞ്ഞെരാൻ മ്മാക്കൊര് അറില്ല സ്കൂള് വന്ന്ട്ട്
ക്കു അറില്ല ഓല് നാലാം ക്ലാസ്സിലോ ചെലോല് അഞ്ചാം ക്ലാസിലും പത്താം ക്ലാസും ക്കെ വെരെലൊള്ളു പോയിറ്റ്ണ്ടാവാൻ ന്റെ പ്പൊക്കെ നാലാം ക്ലാസ് വെരൊക്കൊള്ളു പോയിനത് പ്പല്ലോലൊക്കെ കെട്ടിച്ചോലും കൂടി പഠിക്ക ക്കാൻ പോകല്ലേ
അതെന്നെ ന്ന്ട്ട് സ്കൂൾലെത്തിട്ട് വേകപ്പർത്ത്ല്ലോൽത് നോക്ക്യേയ്തും നേരെല്ലാന്ന്ണ്ടെങ്കി അന്നത്തൊരുസ് സം കജ്ജ്‌നോ കാൽനോ അടി കിട്ടും
കുട്ട്യാള്ത് നോക്യെയ്താ ഞാൻ വരച്ച് വരച്ച് വര്ച്ചല്ലേ ഇര്ന്നീന്നത് ക്ലാസ്സിലൊക്കെ ർയും
അത് തൺത്ത്ട്ട്ലെ അന്നൊന്നും നമ്മളെ സ്കൂളില് ഫാനും ഇല്ലല്ലോ ന്ന്ട്ടെന്നെ എന്തൊരു തണ്പ്പേനു
ഫേനും ല്ല ചുട്ട്ട്ടും ഇതായിട്ടൊക്കെ ചൂടാൽത്തൊക്കെ മയക്കാൽത്തേനു രസം മയ ക്കാൽത്ത് നല്ല രസാ റിയ നമ്മള് പോരുമ്പോ വെള്ളത്ത്ക്കൂടി ഇതി കൂടി ഒക്കെ ചാടി മർഞ് പോരാ മീൻ പുട്ച്ചാ അതൊക്കൊരു രസന്നെന് ർയെ
ത്തിനും പേടില്ലേന് ഇപ്പൊ ഈ കെട്ടിക്ക്ണ വെള്ളം കാണുമ്പളും പേടിയാണ് അസുഖം വെരോന്ന് ള്ള പേട്യ
വെള്ളത്തിലൊക്കെ കൊതുക് മുട്ടട്ട്ട്ടും മറ്റേ താക്കിട്ട് പനി അങ്ങൻത്തെ പലെ പനിയല്ലേ
ആ പണ്ട് അതൊന്നും പേട്ച്ചാല്ലേന് ഇപ്പത്തെ കാലം പണ്ടത്തെ കാലായിട്ട് നല്ല വ്യത്യാസണ്ടേ
ആ ഇപ്പൊ ഇപ്പത്തെ ന്നൊക്കെ പേടിക്കണം ല്ല വള്ളം
ആ അതെന്നെ ന്ന്ട്ട് ന്നാ ചങ്ങായ്ച്ച ആ കൂടണം അതന് ചെങ്ങായ്ച്യാൾക്ക് ഞാനും രണ്ട് മൂന്നാൾക്കാർക്ക് വിൾച്ചാ ഇജ്ജ്‌ രണ്ട് മൂന്ന്
ആഹ് ഞാനും വിളിചീനു രണ്ട് മൂന്നാൾക്കാര് വിളിച്ചപ്പോ പറഞ്ഞു നീ അൻക്കും കൂടി വിളിച്ച്ട്ട് വിവരം പറയാൻ പറഞ്ഞതേനു അപ്പൊ നമ്മക്ക് എല്ലാർക്കും അവിടെ വിളിച്ചിട്ട് നമ്മുക്ക് ഒരു ദിവസം ഒന്ന് കൂടാട്ടോ
ആഹ് എന്നയിക്കോട്ടെട്ടോ